കേക്കാ
ഓടീ നീ ഇന്ന് എന്നെ വിളിച്ചിരുന്നില്ലേ നമ്മളെല്ലാരും എൻ്റെ വീട്ടിലോട്ട് വിളിച്ചില്ലേ അതിന്റെ കാര്യം ചോദിക്കാൻ
ഓഹ് മനസ്സിലായി മനസ്സിലായി ഞാൻ നിങ്ങളേക്കെ ഒന്നൂടെ വിളിക്കാൻ നിക്കിയാരുന്നു
നാളെ നടക്കുവോ അതാ വീട്ടില്
നാളെ അല്ലടി നെക്സ്റ്റ് സൺഡേ
സൺഡെയാ സൺഡേയിലോട്ട് മാറ്റിയാ
ഓഹ് ആഹ് അതോണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഞാൻ വിളിക്കായിരിക്കുവായിരുന്നു സൺഡേയിലോട്ട് ചെയ്ഞ്ച് ചെയ്തെന്ന് പറയാൻ വേണ്ടിട്ട്
നീയല്ലേ പറഞ്ഞത് കോളേജ് കഴിഞ്ഞ് നേരെ അങ്ങ് അല്ല മീൻസ് ഇത് കഴിഞ്ഞിട്ട് ക്ലിനിക്സ് കഴിഞ്ഞ് നേരെയങ്ങ് പോവാന്ന്?
അല്ല അപ്പൊ നീ ആലോചിച്ച് നോക്ക് നമ്മൾക്ക് എല്ലാർക്കും ഒരേ ടൈം അല്ലല്ലോ ക്ലിനിക്സ്
ഓഹ് അങ്ങനെ ഓഹ് ആഹ് ലേറ്റ് ആവും
ഇങ്ങനെ ഗോകുലിന്റെ അടുത്ത് ചോദിച്ചപ്പ അപ്പഴാണ് ഞാൻ ഓർത്ത അവന് അവൻ്റേന്ന് കൊറെ വഴക്കും കിട്ടി എന്തോന്ന് എന്തോന്നാ രാവ അവന് രാവിലേയും നമുക്ക് വൈകുന്നേരം അല്ലേ? ഐ മീൻ സോറി തിരിച്ച് അവന് ഉം വൈകിട്ട് നമുക്ക് രാവിലേയും അല്ലേ? നമുക്ക് കുഴപ്പില്ല നമ്മള് രാവിലെ പോയിട്ട് നമുക്ക് ഉച്ചക്ക് വരാം അവന് അവന് അങ്ങനെ അവന് ഉച്ചക്കല്ലേ പോവാൻ പറ്റൂ അപ്പൊ നൈറ്റ് ആവത്തില്ലേ?
അപ്പൊ സൺഡേയിലോട്ട് മാറ്റിയാ?
ഓഹ് സൺഡേല് നല്ലതാ അപ്പൊ പിന്നെ നമുക്കാർക്കും വെർതെ പണിയൊന്നുല്ലല്ലോ?
അയ് ശെരിയാണ് അന്നെന്താ ഫുഡ് ഫുഡ്
മുട്ട് നിങ്ങള് ഞ ബിരിയാണി ഇണ്ടാക്കി തരും
ബിരിയാണി വേറെ
ബിരിയാണി പിന്നെ എന്ത് വേണം നിങ്ങള് നിങ്ങള് പറയ് അപ്പൊ അതുണ്ടാക്കാം അത് ഉണ്ടാ
സ്പെഷ്യൽ നിന്റെ സ്പെഷ്യൽ
എന്റെ സ്പെഷ്യൽ ഉണ്ടാക്ക്യ നിങ്ങൾ രണ്ട് ദിവസത്തേക്ക് പിന്നെ പോവേണ്ടി വരത്തില്ല ഇവടെ
അതെന്തോന്നാ അങ്ങനെ ഒരു പറച്ചില്
അത്രേം നൈസ് ആയിട്ടുള്ള സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കുന്നത്
ഓഹ്
ഗ്യാസ് ആക്കി ഇറങ്ങി അങ്ങ് താഴെ പോവും പിന്നെ വരത്തില്ല പിന്നെ വീണ്ടും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല
ആഹ് വേണ്ട എന്നാ വേണ്ട
അത്ര അത്രയും വേണ്ടല്ലോ
വേണ്ടാ വേണ്ടാ
ആഹ് ആഹ് പിന്നെ നമുക്ക് ബീച്ചിൽ പോവാം അതാണ് എന്റെ ഏക ഒരു കാര്യം കാരണം ന്ന് വെച്ചാൽ ഞ നിങ്ങളെ ക്കെ പറയും മ്പ വിചാരിക്കുന്ന എന്തോന്നാ എന്റെ വീടിന്റെ അടുത്ത് ബീച്ചായിട്ട് ഞാൻ സർവ്വത്ര നേരം ബീച്ചിന്റെ അവിടെ ക്യുന്നല്ലേ നിങ്ങൾ നിങ്ങള് കാണ്ന്നതിന്റെ പകുതി പോലും ബീച്ച് ഞാൻ കാണാറില്ല
അതെന്ത്?
എന്നെക്കൊണ്ടൊന്നും ഇവിടന്ന് വിടത്തൊന്നും ഇല്ല അങ്ങനെ അപ്പ ഇവിടെ ഇവിടെ എല്ലാത്തിനും ബീച്ച് ഭയങ്കര പേടിയാ ന്താച്ചാ ഇത് അമ്മാമയൊക്കെ കൊല്ലും ബീച്ച് പോണംന്ന് പറഞ്ഞാ തന്നെ അമ്മാമയൊക്കെ ഓണത്തിന് ഞങ്ങള് ബീച്ച് പോണെ രാഗ രണ്ട് സമയൊ ടോന്ന് ഓണത്തിന് എന്റെ വീട്ടിൽ നിന്ന് ബാക്കി എന്റെ ഫ്ര മറ്റേ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് പോവും പിന്നെ അല്ലെങ്കി ക്രിസ്മസിന് നിങ്ങളോ അല്ലെങ്കി വേറെ അമ്മാമാരെ വീട്ട്ന്ന് ആരെങ്കിലോക്കെ വരുമ്പോഴാണ് പോകുന്നത് ആകെ
ഓ ഓ ഞാൻ അതല്ല അലോയ്ക്ക്ണ് നിന്റെ വീടിന്റെ അട്ത്ത് ബീച്ചിണ്ടായിട്ട് നിനക്ക് പോവാ വയ്യെ
പോവാൻ വയ്യാത്തല്ലല്ലോ വിടണ്ടേ അല്ലെങ്കി ഇനി ഇവരെല്ലാം പൊക്കി ഇവരെല്ലാം പൊക്കി പിടിച്ചോണ്ട് പോകേണ്ടി വരും പിന്നെ അവിടെ പിന്നെ കൊർ കോർച്ച് കള്ള് കൂടിയ്യുന്ന ആൾക്കാരും അങ്ങനെക്കെ ഉള്ളത് കൊണ്ടും കൂടെ ആകുമ്പോ പിന്നെ വല്ല്യോരെ വിടത്തില്ല
ആഹ് ന്നാ പോണ്ട
ആഹ് അവിടെ നല്ല രസല്ലേ
സേഫ്റ്റി സേഫ്റ്റി മുഖ്യം ബിലെ
ആഹ് സത്യം പിന്നെ ഇവടെ അങ്ങനത്തെ അങ്ങനത്തെ വല്ല്യേ പ്രശ്നൊന്നുല്ല അത് പിന്നെ വീട്ട്കാര് പിന്നെ അങ്ങനെ ആണല്ലോ ക്ഷെ വേറെ വിഷയൊന്നുല്ല ഇവിടെ മറ്റേ ഇരിക്കാനുള്ള സ്ഥലോക്കെയുണ്ട് പോയാ നിങ്ങളന്ന് വന്നപ്പോ കണ്ടല്ലോ
ആഹ് അന്ന് ആഹ് ശെരിയാ എനിക്ക് പിന്നെ അവിടെന്ന് ബീച്ച്ന്ന് കോർച്ച് സാനങ്ങളൊക്കെ എടുക്കാനുണ്ട് മറ്റേ പിന്നെ ശഖ്
യ്യാ നിനക്ക് നിനക്ക് വേണ്ടി കൊറെ ഇത് ഞാൻ ഇവിടെ കളക്റ്റ് ചെയ്ത് വെച്ചിട്ട്ണ്ട്
ശഖാണോ ആഹ് ആഹ് എനിക്ക് മറ്റെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരൂല്ലേ നീ മീൻസ് ട്രയാങ്കിള് പോലെ വെര്ണത് ഇങ്ങനെ റൗണ്ട് പൊങ്ങിയിരിക്ന്നെ
അത് ശംഖു
ആഹ് ശഖ് ശഖ് കുഞ്ഞു ഊമ്മ ശഖ്
ഓ അത് അത് അത് ഇവടെ അങ്ങനെ അത് അധികം എനി കടലിൽ കാണും ഞങ്ങൾടെ വീട്ടില് മണ്ണിടും.
അതന്നെ കടലീന്നെടുക്കണൊന്ന്
ആ അ അത്‌ നിനക്കെടുക്കണോ നോക്കിന അ അല്ലാതെ കൊറെ കക്ക നിനക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിവിടെ. രിപ്പുണ്ട് ഞാൻ എന്റെ ആ വീട്ടില് മണ്ണിട്ട സമയത്ത് മണ്ണിടുമ്പോഴത്തേക്കും കക്ക കാണുലയ്നാത്തൊരുപാട് അങ്ങന ഞാൻ അന്ന് നീ പറഞ്ഞോണ്ട് ഞാൻ കൊറെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തരാനായിട്ട് മറന്നു പോയി ഇവിടെ എവിടെയോ ഉണ്ട്.
ആ എന്തായാലും വെച്ചോ ഞാൻ വരമ്പോ എട്ക്കാം.
അ അ പിന്നെ അമ്മ ച അ പിന്നെ അമ്മച്ചി പറഞ്ഞ് കക്കയിങ്ങനെ വീട്ടിന്റകത്ത് വച്ചൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം കുറച്ചൂസെടുത്ത് വെളീ വെച്ച്. പിന്നെ ഞാൻ വീണ്ടുഎടുത്തഅകത്ത് കൊണ്ട് വെച്ച്.
ആ അഎന്താ അങ്ങന?
അതെനിക്കറിഞ്ഞൂട അമ്മ ഇങ്ങനെ കക്ക വഴിവീട്ടി വച്ചൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാനണെങ്കീ എന്റെ പണ്ട് ഞാനിസ്കൂള്ന്ന് ഞങ്ങള് ഇവിടെ എ എസ് പി സിയിലൊരു സംഭവത്തിൽ നമ്മളെ കൊണ്ടുപോ ഒരു ഒരു ട്രിപ്പ് ട്രിപ്പല്ല എന്നച്ച എവിടെയോ കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ക്യാം ക്യാമ്പല്ലടി എന്ന്ച്ചൊരു ക്ലാസ്. നമ്മളീ വിസിറ്റ് പോകത്തില്ലേ വിസിറ്റ് വിസിറ്റ്
ആ അറിയ അറിയാം മറ്റേ ഈ തോക്കുമതു ഇതൊക്കെ കാണിക്ക്ണ അങ്ങനെ കുറെ ആ ഓ ഓ ഒ
ആ അതും ഏകദേശം എൻ സി സിന്റതുപോലെ തല്ലാ പിന്നെ കൊറച്ച് കൂടി കൊറവാ ഈ തോക്കും കാര്യങ്ങളൊന്നും എടുക്ക അങ്ങനെ ഒന്നും വേണ്ട.
ഓക്കെ ഓക്കെ
അങ്ങനാ ആ പിന്നെ അപ്പോഴത്തേക്കങ്ങന കൊണ്ടു നമ്മള് നേരത്തെ എത്തിയോളൂ നമ്മളെ മറ്റേ കോവളത്ത് ബീച്ച്ണ്ടല്ലോ? ആ അവി അവിടെ കൊണ്ടു പോയായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ കുറെ ശംഖൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിപ്പോഴും ന്റെ വീട്ടിലിരിപ്പൊണ്ട്.
ആ നമ്മള് മറ്റേ വല്യ ശംഖില്ലേ ഇങ്ങനെ ഊതാൻ പറ്റ മറ്റേ ആ അതൊക്കെ ഉണ്ടിവിടെ
അ ഓ ഇത് ഊതുന്നല്ല ഒരു മീഡിയ സൈസ് മറ്റേ ഇങ്ങന ഭയങ്കര നീളുള്ളൊരു സാനം.
ഓ ഇത് ഈ ഊതാൻ പറ്റുന്നത് ഫേക്ക് ആണെന്ന് തോന്നല്ലേ ആ ശംഖ്
എനിക്ക്യാ ഉ ഇതാ ഊതാൻ പറ്റുവായിരിക്കും പിന്ന അതൊരു റയറായിരിക്കും. ക്കും തോന്നുന്നു അത് മറ്റെ ഇങ്ങന
അത്ര വലിയ ശംഖെന്റേലുണ്ട് പഷേ അത് ഉണ്ടാക്കിയതായിരിക്കും അല്ലേന്ന്
ആ അത അതാണ് ചെലപ്പോ സെലപ്പതൊക്കെ ഉണ്ടാക്കിയതും ആയിരിക്കും
ആ നമ്മൾ മറ്റേ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോ അവിടെ ഇഷ്ടം പോലെണ്ട് ഇതുപോലത്തെ സാനം.
എന്തിലുണ്ട് അതാണെങ്കി എന്തോരം ഷേപ്പ് എന്തോരം വല്യ സൈസ്.
പണ്ട് കന്യാകുമാരി പോയപ്പോഴാണ് നമ്മള് പല കളറ് മണ്ണ് എവിടത്തെ എന്ത് എന്തൊക്കെയോ മണ്ണ് കുറെ ഐറ്റം മണ്ണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് വാങ്ങിച്ച വെച്ചാ അറിഞ്ഞൂടാ പ്രോജക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടാണ് ഞാൻ വാങ്ങിച്ചെ. ഇഷ്ടംപോലെ മണ്ണ് പല കളറ് പല ടൈപ്പ് മണ്ണ്.
ഓ ഓ ഞങ്ങള് ഞങ്ങളിങ്ങനെ അ കുഞ്ഞേര ഭർത്താവിങ്ങന വണ്ടി വിടും എന്ന് വെച്ചാ ഈ കൊറെ സ്ഥലോങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലങ്ങള് കൊറെ അമ്പലങ്ങള്
ഓ ഓ
എന്നിട്ട് എപ്പോഴും പോയി ലാസ്റ്റ് നിക്ക്ണ സ്ഥലം കന്യാകുമാരിയാണ്. അവിടെ പിന്നെ ഫുൾ നൈറ്റ് ഫുള്ളവിടെയായി ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴെത്തും മറ്റേ സൺസെറ്റ് കാണുന്ന ടൈം എത്തമ്പോ എത്തും. പിന്നെ അവിടുന്നൊരു പത്ത് പതിനൊന്ന് മണിക്ക് വണ്ടി എടുക്കുള്ളു. അപ്പ നമ്മൾ ആറ് മണി മുതല് പതിനൊന്ന് മണി വരെ നമുക്കവിടേ എല്ലാ സാധനോ വാങ്ങിയവിടെ ഇങ്ങനെ നടക്കാം ചുമ്മാ
ശേ
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പോയായിരുന്നു.
എടി വീട്ടി വരുമ്പോഴേ മുദ്രേന്റെ വീട്ടിലും കൂടി കൊണ്ടു പോണേ?
ഓ കൊണ്ടോ വാ കൊണ്ടോവാ മുദ്രയുടെ മുദ്ര ആ ങ്ങക്ക് മുദ്രയെ കാണാൻ പറ്റത്തില്ല. നാളെ മുദ്ര മീൻസ് മറ്റന്നാൽ കൂടിയുള്ളൂ
ഈ പോണല്ലേ
ഓ ആ പി അവക്ക് എക്സാമാ പതിനേഴാണ്. കൃത്യായിട്ട് അറിഞ്ഞൂട പതിനേഴും ആ പതിനേഴും പത്തൊമ്പതും.
അപ്പൊ അവക്ക് പന്ത്രണ്ടാതീതി ഹോസ്റ്റലിൽ എത്തണം ഇല്ല ഇല്ല പന്ത്രണ്ടാം തീയതി ഹോസ്റ്റലിൽ എത്തണം.
ആഹ ന്നായാലും ആ അമ്മ കാണുവല്ലോ അമ്മയെ?
അമ്മെയും ചേട്ടനും കാണും. ചേട്ടൻ കാണും ചെലപ്പ ചേട്ടൻ ഇപ്പ ഉണ്ട് ഇനി നാ പ്പോ ഇപ്പൊ പോവോന്ന് അറിഞ്ഞൂട.
ഓ ന്നാ ചുമ്മാ കയറിയിട്ടങ് പോവാം.
ആഹ് ഇൻ്റെ തൊട്ടടുത്താണ് എന്റെ വീട്ട് ബാക്കിലാ.
ആ നിന്റെ വീടിന് ഇപ്പറത്തെ സൈഡിൽ മറ്റേ കായലില്ലേ അവിടെ മറ്റേ ഇതൊക്കെ ആയൊ ബ്രിഡ്ജൊക്കെ?
ബ്രിഡ്ജ് ഓണ് ദി കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
അന്ന് നമ്മൾ വെള്ളത്തി കയറിയായിരുന്നു ഓർമ്മയുണ്ടൊ?
ഓ ഇപ്പഴും വെള്ളം ഉണ്ട് വെള്ളം ഉണ്ട് ബ്രിഡ്ജ് കെട്ടിയെ കെട്ടിയാലും കെട്ടുന്നുണ്ടെങ്കിലും വെള്ളമുണ്ട്
ന്ന് വെച്ച ബ്രിഡ്ജ് ഒന്നും ആയില്ല. അത് നമ്മള് കൂടുതലും ഈ കായലിന്റെ അടിയികൂടെ കായലിന്റെ താഴെ കൂടെ പണിയുള്ളത് കൊണ്ട് കുറെ ടൈം എടുക്കും. ചെ വെള്ളത്തില് കൂടെ പണിയണ്ടല്ലോ അപ്പൊ അത ഇത് കെട്ടണ്ടേ. അതുകൊണ്ട് അതിന് നല്ല നല്ല സമയം എടുക്കും അതിപ്പ ഇവിടെ തുടങ്ങി അവിടെ ട്വന്റി ഫോർ ടു സെവൻ പണിയുണ്ട് രാത്രിയു ണ്ട്. ഷിഫ്റ്റ് ആണെന്ന് തോന്നുന്നേടി അവർക്ക്.
ഓ ഓ മനസ്സിലായി വിടെ അങ്ങനെ തന്നെ ഈ
ആഹ അത് തന്നെ റോഡ് പോലെ. അപ്പ രാത്രി ഉണ്ട് രാത്രി ഇവിടെ ഫുൾ അടിയും. ബഹളമാ രത്രി
അപ്പുറുത്തെ സൈഡ് പായല് ഇപ്പറത്തെ സൈഡ് ബീച്ച് വൗ
വൗ പക്ഷെ ഇത് രണ്ട് രണ്ടു സ്ഥലൂ നമ്മള് കാണാറില്ല അതാണ് വൗ
അതിന് നടുക്ക് ഇരുന്നിട്ടേ രണ്ട് സ്ഥലത്ത് പോവുലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ.
ആ് ഇത് ഇത് ഇതാണ് പ്രശ്നം എന്റെ പണ്ടത്തെ ഫ്രണ്ട്സ് ഇതാണ് പറയുന്നത് യ്യോ നിങ്ങടെ വീട്ടിൽ കടലില്ലേ ച്ച് നമ്മളിങ്ങനെ ഞ വിടെ ഇരിക്കുമ്പോൾ ഞങ്ങള് പറയൂ ഓക്കെ ഡിസംബർ ഓ ക്രിസ്മസിന് വേണം ഒന്ന് കടലി അപ്പൊ അവര് നിങ്ങളെ വീട്ടില് ഫ്രണ്ടില് കടലല്ലേ സ അവര് പിന്നെ കണ്ടിട്ടൂല്ല്യ അപ്പൊ ഫ്രണ്ടിലാണെന്നാണ് വിചാരം.
ഈ അദ്വൈയ്ദ ക്കെ പറയുന്ന പോലെ ജനല് തുറന്നാ കാടല് കടല് ഇത് കതക് തുറന്നാ വീട് പറയുന്ന പോലെ അങ്ങനെയല്ല.
ആ ന്തായാലും നിങ്ങള് എന്തൊക്കെ പ്ലാനിങ് ഉണ്ട് അന്ന് ബീച്ച് മാത്രമല്ലേ വപറ്റാ പറ്റത്തുള്ളൂ പോവാൻ
ഉം
വേറെ അടുത്ത് എന്തെങ്കിലും മറ്റാ എന്തൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ വായനശാലയോ അങ്ങനെ എന്തോ
ആം ന്ത് ആശാൻ സ്മാരകം
ആഹ അവിടെ റ്റുവാണെങ്കിൽ കേറാ പറ്റുവൊ അവിടെ
അതിന്റെ അകത്ത് കയറൻ പറ്റും മേളിലൊക്ക.
ആ എന്നാ അവിടെയും കൂടെ ഒന്ന് പ
അതിന്റെ അകത്ത് കൂടെയാണ് നമ്മവിടെ കടലിൽ നമ്മള് പോകുന്നെ ആ നമുക്ക് അതിന്റെ അകത്ത് കൂടെ പോവാ പിന്നെ അതിന്റെ ടെ ലൈബ്രറി ഒക്കൊണ്ട്
അത് തന്നെ അവ്ട്ന്ന് കേറ്ന്ന്
ഏ
അവിടൊന്ന് കേറണോന്ന്
ഓ അ ആ കേറാം അതിന്റെകത്ത് നമുക്ക് വേണെങ്കി മെമ്പർഷിപ്പൊക്കെ എടുക്കാം കെട്ടോ ഞങ്ങള് പങ്കെടുക്കാൻ നിക്കേര്ന്നു പിന്നെത് വായിക്കാനുള്ള കഴിവില്ലാതോണ്ട് പിന്നെ പോയി ന്തച്ചാ അവടെ കൂടുതലും കുമാരനാശ കൂട്തലും കവിതയല്ലേ എഴുതുന്നേ അപ്പാ കവിത വായിച്ചാ നമുക്കൊന്നും മസ്സിലാവൂലല്ലോ
ആ നമുക്ക്ന്നാ നാളെ വന്ന്ട്ട് ആ ബസ്സിരുന്ന്ട്ട് കാണുവാണെങ്കി ഡിസ്കസ് ചെയ്യാ
ഓക്കെ ഓക്കേടാ
എല്ലാരുആയിട്ട് അങ് ചോയ്ച്ചിട്ട് സെറ്റാക്കാം ഞായറാഴ്ച ശെരിന്നാ
ആഹ്